ഹലോ ഉം എന്താ പണി
പാണിയും കുളിക്കാൻ വേണ്ടിരിക്ക്
ഉം ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു അന്റെ എന്താ കാലുമ്മേ കുറെ മുമ്പ് ഇങ്ങനെ ഒരു വിള്ളലും കാര്യങ്ങളുംക്കെ ഇല്ലായിനോ
ആഹ് ഇണ്ടായീനെ
ആഹ് അത് ഇപ്പല്ല
ഇല്ല അതിപ്പോ ഉണ്ടോച്ചാല് പഴയ പോലല്ല
ഉം ഉം
അപ്പൊ ചെറുതായിട്ടൊക്കെ ഉണ്ട് ചെറുതായിട്ട്ന്നാല് എനി- ഉപ്പൂറ്റിമേ സാധാരണർക്കും ഉണ്ടാവണതല്ലേ
ഉം ഉം
ആഹ് അതുപോലെ ഉണ്ട അല്ലാതല്ല ഇപ്പൊ
അല്ലാതെ മേറ്റെ ആദ്യംക്കെ എനിക്ക് വെരലിന്റെ അവിടെക്കെ ഉണ്ടായല്ലോ അതൊന്നുമല്ല ഇപ്പൊ
ഇല്ല ഇല്ല അതൊക്കെമാറിനി ഇപ്പൊ
ഉം അതെന്തെങ്കിലും ട്രീറ്റ് മെന്റ് എടുത്തിട്ട് മാറിയതണോ അതോ അങ്ങനെ പ്രായം കൂടുതനുസച്ച്തിന് മാറ്റം വന്നതണോ
ട്രീറ്റ്മെന്റ് ആയിട്ടല്ല അത് എനിക്ക് തോന്നണ പ്രായം കൂടുന്ന അനുസരിച്ച് ആയതന്ന തോന്നണത് കാരണം ഞാൻ അങ്ങനെ മാറിപ്പോവാനായിട്ട് ഒന്നും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല പിന്നെ നല്ലോണ്ണം ഉണ്ടാവുമ്പോ ഡോക്ടർ പോയി കാണിക്കും ല്ലാതെ അല്ല സ്ഥിരമായിട്ട് മരുന്ന് കുടിച്ചിട്ടൊന്നുംല്ല അയ്ൻ ആഹ് ചിലാലൊക്കെ പറയണൊക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് പിന്നെ അങ്ങനെ ചിലോലത് മാറും ചലോലത് ചൾ- ചലത് മാറില്ലന്നൊക്കെ പറയുന്നേക്കാ ഡോക്ടർമാര് പറയന്നത് കാൽഷ്യത്തിന്റെ കുറവാണ് വൈറ്റമിൻസിന്റെ കുറവാണ് ഇല കറി തിന്നാൻ പറയും മുട്ട തിന്നാൻ പറയും മത്തിമീൻ തിന്നാൻ പറയും അങ്ങനെയൊക്കെയൻ ശനിക്കും ഇലക- കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കൈ കഴിഞ്ഞിട്ടൊന്നല്ല അതെന്താണ് അറിയില്ല അന്ന്കേട്ടോ ഇപ്പ പിന്നെ കൊറവാണ് ഉം
ഞാൻ ചോദിച്ച എന്താ വച്ചാല് എന്റെ വല്യ കുട്ടിക്ക് ഒക്കെ ഉണ്ട് ഒക്കെ ഒരു മൂന്ന് വയസ്സ് മുതലൊക്കെ തുടങ്ങിയതാണ്
ആഹ്
ഉം അപ്പൊ എല്ലാരുംങ്ങ ചോയ്ക്കും പാരമ്പര്യമായിട്ടുള്ളതാണോ അപ്പൊ പാരമ്പര്യം പറയാ എനിക്കൊന്നും ഇല്ല ഞാൻ അപ്പൊ എങ്ങനെ വന്നാന്ന് അറിയില്ല ഓക്ക് മാത്രേള്ളൂ ചെറിയ കുട്ടിക്ക് കൊയപ്പൊന്നില്ല ഇപ്പലുണ്ട് നല്ലോണം ഉണ്ട് ഇപ്പ ഇങ്ങനെ അതായത് തണുപ്പും മഴക്കാലമാകുമ്പോ ഏറെ കാല് നല്ലോണം ച്ചൊറയാവും
മായക്കാലാകുമ്പോ ഉണ്ടാവുക എനിക്കന്നാ വേനൽക്കാലത്ത ഉണ്ടാകുവാ
ആഹ്
മയക്കാലാകുമ്പോ പിന്നെ എപ്പോളുമിങ്ങനെ വെള്ളം തട്ടുമ്പളെ അത് ഇങ്ങനെ പൊതിർന്ന് നിക്കണോണ്ട് തണുപ്പ് കാലത്ത് ഉണ്ടാവല്ണ്ട് തണുപ്പ് കാലത്ത് പിന്നെ ഡ്രൈ ആവുമ്പോ
ഉം
അങ്ങനെയിണ്ടാവലുണ്ട്
ഉം
ഉം
ഇപ്പൊ ഞങ്ങള് തന്നെ ആദ്യം കൊറ ഹോമിയോ കാണിച്ചു പല ഹോമിയേലും കാണിച്ചു അയിന്റെ പുറകെ ഇംഗ്ലീഷ്മരുന്ന് കാണിച്ചു പിന്നെ ഹോമിയോ കാണിച്ചു, അങ്ങനെ ഓരോന്ന് മാറി, മാറി, മാറി ഇങ്ങനെ കാണിചോണ്ടിക്കന്നേ. ഇപ്പോ പിന്നെ ഒരു വാസ്ലീനിണ്ട് അത്- എന്റെ നാത്തുനും ആപ്പ്ലേ, ഗൾഫിന്നു വന്നെയാണ് സാധാ- വാസ്ലിനല്ല ഒരു വേറെ മോഡല്- പോവ കുറച്ചായിട്ട് ഒരാറു- മാസമായിട്ട് അതാണ്- ഉപയോഗിക്കല് ഇപ്പോ ഒരു ബോട്ടില് കയി- കയിഞ്ഞു രണ്ടാമത്തെ ബോട്ടില്- കൊണ്ടുത്തന്നീനും ഇപ്പ- അത്പയോഗിച്ച കൊണ്ട്ക്കാണ്.
ആഹാ അത് നല്ലതായിട്ട എനിക്ക്- തോന്നിട്ടുള്ളത്. എന്താ നമ്മളെ സ്കിന്ന് ഡ്രൈ- ആവണ തടയുമത്. ഈ ഡ്രൈ ആവുമ്പോളാണല്ലോ- കൂടുതല് വരുന്നത്.
ആഹാ,
ഉ കുറച്ച് സ്മൂത്തൊക്കെ- ആയാല് ഈ വാസ്ലീൻന്ന്- പറഞ്ഞത് അതൊരു സ്മൂത്താണല്ലോ.
ഉം, ഉം,
ഡ്രൈ മാറ്റി ഓയിലി ആക്കുവല്ലോ അപ്പോ - അതെപ്പോളും തേക്കണത്- നല്ലതായിട്ടാ തോന്നിയത്.
ഉം അപ്പോ അതാണ്. എനിക്ക് തോന്നി കൊറേ മുമ്പ്- എന്റെ കാല്മ്മ അങ്ങനെ- കണ്ടീനു ആരൊക്കെങ്ങന- പറയെണകെട്ടീനു. ഇണ്ടായിനോന്നുള്ളത്. എന്റെ ആങ്ങളക്കും- ഉണ്ടായിനുതൊന്നണല്ലേ? അപ്പോ നിങ്ങളതങ്ങനെ-
തന്നെ, കൊറച്ച് ചേഞ്ച്‌- ആയപ്പോ തന്നെ മാറിപ്പോയി.
ഉം, അപ്പോ നിങ്ങളതോക്കെ- എങ്ങനെയ മാറിയത്. എന്തെങ്കിലും, ഏതെങ്കിലും ഡോക്ട- ഇത്ര സ്പെഷ്യല ആയിട്ട്- കാണിച്ചിനോ അതൊക്കെ- അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചതാ.
ചെലപ്പോ ഡെലിവറി, ഡെലിവറിക്ക് ശേഷം മാറുന്നു- തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കാ ഡെലിവറി കഴിഞ്ഞിട്ട്- എനിക്കൊന്നുന്നു കൂടിനു- കാരണം കാൽഷ്യത്തിന്റെ- കുറവ് കൊണ്ടാ തോന്നന്നു അത്. ഡെലിവറി കഴിഞ്ഞാ പിന്നെ, നമ്മൾ ശരീരം പിന്നെ അങ്ങനെ- ആവ്വ്ല്ലോ അപ്പോ നമ്മളായാലും, ഗുളികേം, കാൽഷ്യം ഗുളികേം, ഒക്കെ കുടിക്കലുണ്ടല്ലോ. കുറവുണ്ടെങ്കില് അപ്പോ, എനിക്ക് ആ ടൈമിലങ്ങനെ- കാൽഷ്യത്തിന്റെ- കുറവുണ്ടായിറ്റാ തോന്നുന്നത്. അങ്ങനെ കുറച്ച്ണ്ടായിന്, പിന്നെ അതങ്ങനെ മാറിപ്പോയിട്ടോ.
ഉം, ഉം,
ആഹ്,
പ്പതാണങ്ങെനെ വിളിച്ചോക്കിയത്, ഇത്. ചില ദിവസ ചെലപ്പോ ടൈമില്- നല്ലോണം കാല് വീണ്ട് കിറിട്ട് നട- നിക്കാൻ കയ ചോരെങ്ങനെ- ഒളിച്ചൊക്കെ ചെയ്യുംക്ക്- സ്കൂൾക്കനും കജൂല. അങ്ങനത്പറ്റെന്ന് മാറൂല- തോന്നുന്നുണ്ടില്ലേ? എടക്ക അറ ഒരു, സമയമാവുമ്പോ കുന്തി വരും. പിന്നെ ഒന്ന അങ്ങനെ കുറയും പിന്നേും പൊന്തി വരും, പിന്നേും കുറയും, പിന്നും പൊന്തി വരും, പിന്നും കുറയും.
ആഹാ അത അങ്ങനെയാണ്.
ഉം...
ഉം, പിന്നെ. ചൂടുവെള്ളത്തില്ൽ ഉപ്പിട്ട് കണ്ട് അങ്ങനെ ഇരുന്നാലും, അങ്ങനൊക്കെ മാറും എന്നൊക്കെ- പറയണ്ട അതൊക്കെ ഒരു- താൽക്കാലികയിട്ടുള്ളതായി- എനിക്ക് തോന്നിയത്.
ഉം,
ഉം,
ഏതായാലും ഇപ്പ ഇങ്ങനെ- കുറവുണ്ട് ആഹാ ഉം, ഇപ്പോ ചെറിയ കുറവുണ്ട്. ആഹാ ഇറിങ്ങെ തേയ്ച്ചിട്ട്- വല്ലാതനും പൊന്ന വരുന്നില്ല പിന്നെ, ഇപ്പ മരുന്ന് തേയ്ക്കണം തന്നെ. ഇപ്പൊ രണ്ട് ദിവസം തേച്ചിട്ട് പിന്നെ രണ്ടു ദിവസം തേക്കാഴിഞ്ഞാ പിറ്റേ ദിവസം നല്ലോണം കൂടണ് ഇതെന്നും തേച്ചോണ്ടിക്കണം ഉം
എനിക്ക് തോന്നുന്നു ഈ വാസലിൻ തന്നെ കണ്ടിന്യൂ ആയി ചെയ്താല് ആഹ് ഡ്രൈനെസ്സൊക്കെ ഒന്ന് മാറി സോഫ്റ്റ് ആകും
ഉം
ഉം പക്ഷെ നമ്മള് ഇതൊന്ന് മാറുമ്പോത്തേന് പിന്നെ അത് ഒഴിവാ
നിർത്ത ഉം നിർത്തും പിന്നെ ഉച്ചക്ക്ന്ന് നല്ലോണം കൂടീട്ട് പിന്നീം തുടങ്ങാ
ഉം അതിനീപ്പോ നമ്മളെ കാലിനൊന്നും ഇല്ലെങ്കിൽ നമ്മള് ആഹ് കാലൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടത് യൂസ് ചെയ്യാം പക്ഷെ നമ്മള് ആരും ചെയ്യൂല എന്നുള്ളൂ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്ന പോലെ
ഉം
അതൊക്കെ ദിവസം ചെയ്യണം പക്ഷെ നമ്മളൊന്നും ആരും ചെയ്യില്ലാന്നേയുള്ളൂ
ഉം ഉം ഉം
ഉം
ഏതായാലും ഇപ്പൊ വലിയ കൊയപ്പില്ല പിന്നെ നിങ്ങള് കാണിച്ചീന്ന ടൈമില് ആരെയാ കാണിച്ചീനു ഹോമിയാണോ അതോ ഇംഗ്ലീഷ് മരുന്നോ
ഞാൻ രണ്ടും ചെയ്തീന്
ഉം
ഉം ഏതിനാ മാറേന്നറിയാൻ
ഉം ഉം ഉം എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാ പൂർണമായിട്ടും മാറണതാല കാര്യം ഉള്ളൂ ഇപ്പൊ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കയാണെങ്കിലും
ഉം
കാരണം ഇതിപ്പോ ഒന്നിപ്പോ മാറിയാല് പിന്നെയും ഒര് മൂന്നാല് മാസം കഴിഞ്ഞാൽ പിന്നേും തുടങ്ങും അതേപോലെ
ഉം ശരി
തോന്നു നിങ്ങക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ടായാ അങ്ങനെ പെട്ടെന്നൊന്നും പറ്റേ ഒഴിവായി പോകുന്ന ഒരു അസുഖല്ല തോന്നുന്നുണ്ട്
ഇല്ല ഇല്ല ചിലർക്ക് ജീവിതകാലം മുഴുവനായിട്ടുണ്ടാവും
ഉം
ഉം
ഇതയിന് എന്തൊക്കെയേ എന്ത കറുപ്പ് ചെരുപ്പ് ഇടണ നല്ലതല്ല അങ്ങനൊക്കെ ഓരോരുത്തര് പറയുന്നേക്കാം
അയിനെപ്പറ്റി എനിക്കറിയില്ല
ഉം
അങ്ങനെ കറുപ്പ് ചെരുപ്പ് പൊതുവേ നല്ലതല്ലാന്നല്ലേ പറയല്
ഉം ഉം ഇങ്ങനത്തെ കാലുകൾക്ക് തീരേം പറ്റൂലാന്ന് പറയണകേക്കാം അതേപോലെ പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പ് അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട്
ഉം അയിന് കാല് നമ്മളപ്പോ എല്ലാം കെയർ ചെയ്ത് കൊണ്ടടുക്കണം രാത്രിയാവുമ്പോ ഷോക്സ് ഇട്ട് കിടക്കുക
ഉം
ഇതിന് എനിക്ക് തോന്നുന്നു അധികം ചൂടാണ് വേണ്ടത്
ഉംഹ്‌
കാലിന്
ഉം ഉം
ഉംഹ്‌ അങ്ങനെ കാല് ശ്രദ്ധിച്ചാലൊക്കെ മാറുംന്ന് തോന്നണ് പൂർണ്ണമായി റ്റ് മാറിപോവൂല ഇഷെ എന്നാലും ഏകദേശൊക്കെ ശെരിയായി കിട്ടും
ഉം ഉം പിന്നെ ഞമ്മള് ഡോക്ടർമാരെ കാൺച്ചാ പോവാലോല് പറയാ വിറ്റാമിൻന്റെ കൊറവാണ്. എന്താ അത് കാര്യായിട്ടതേ പറയൊള്ളൂ മരുന്നിലേറെ ഓല് പറയ അതാണ്
ആഹ് അതയ്ന് ഏതൊരു കാര്യായാലും അതാണ് നമ്മളെ ഈ തേക്ക്ണേ ക്കാട്ടിലും എഫ്ക്റ്റീവാവ നമ്മളെ ഭക്ഷണം കഴിക്കുമ്പളാണ്.
ഉം പഷെ ഇപ്പോ കൊറെ അങ്ങൻതൊന്നും തിന്നാലും ഇത്ണ്ടായി കഴിഞ്ഞാ മാറൊന്നില്ല. അതോലങ്ങനെ പറയാണെങ്കിലും ആഹ്‌
ഇവരെ ആഹ് ഓല് പറയ അതു അതുകൊണ്ടാണ് ഇങ്ങനെ ഇണ്ടാവ്ണെന്നാ പറയാ
ഉം
അമ്മള് ഇപ്പെ അതെന്ത് കാര്യയാലും അമ്മള് തേക്ക്‌ണകാട്ടിലും നമ്മളാ ഫുഡഴിച്ചാല്
ഉം
കൊറച്ചുംകൂടി എഫക്റ്റീവാവുംന്നാ പറയല്.
ഉം ഉം
ഉം
ഏതായാലും ഇപ്പ വെല്യ കൊഴപ്പല്ലാത്തൊണ്ട് അങ്ങനെ പോവ്ണ്ട് ഇഞ്ഞി കൊർച്ച് തണുപ്പും കൂടെക്കെ ആവുമ്പളേയ് ഒരു സെപ്റ്റംബർ, ഒക്ടോബർ ആവുമ്പോത്ത്ന് പിന്നിം തൊടങ്ങും ഉം
ഉം
പിന്നെ ഡിസംബർലൊക്കെ സ്കൂൾക്ക് പോവാൻ തെന്നെ കെത്യെട്ട് പരീക്ഷക്ക് വരെ പോകാൻ കജ്ജുലാ.
ആഹ്‌ അങ്ങൻതന്നെയ്ന്. ഇൻക്കൊക്കെന്ന് പറ്ഞ്ഞാ ഇൻക് ഈ ഡാൻസിന് അതേപോലെ സ്പോർട്സ്ന് അയിനൊക്കെ ഭയങ്കര ഇഷ്ട്ടള്ള ആളായിരുന്ന് ഞാന്
ഉം
പക്ഷെ അങ്ങനൊക്കയ് ചെല ടൈമില് ഇങ്ങനൊക്കെ വരുമ്പോ അയിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കയ്യെലില്ലേയ്നി.
ഉം ഉം
കാരണം അമ്മ കൊറെ മുമ്പ് മ്മള് തൊടങ്ങോല്ലോ ഇപ്പെന്തേം പരു പ്രോഗ്രാം ഉണ്ടെങ്കി പക്ഷെ അതാ ആ സമയാവുമ്പോത്തിന് ചെൽപ്പോ അപ്പ്ളേക്കാരം ഇത് വെരാ.
ഉം
അങ്ങനൊക്കം പല ബുദ്ധിമുട്ട്ണ്ടായിട്ട്ണ്ട്
ഉം
ഉം പിന്നെ
അപ്പൊ നല്ല രീതീല് പച്ചക്കറിം മെലെക്കറിം തിന്നാ ല്ലേ. അയ്ന്റെ കൂടെ തന്നെ കാല് നല്ലൊരു കെയറും ചെയ്യ വാസ്‌ലിൻ ഒക്കെ തേച്ച് സോക്സ് ഒക്കെ ഇട്ട് കടക്കാ. ഇങ്ങനെള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ചെൽപ്പം പൂർണ്ണമായിട്ടും മാറേയ്കാരം പക്ഷേ എന്തായാലും ഒരു ടൈമ് എട്ക്കും.
ടൈംഇട്ക്കും എന്നാലൊരു പരി ധി വരെ നമുക്ക് കൊണ്ട്നടക്കാ.
ഉം
ഉം പിന്നെ ഏതായാലു ഇങ്ങള് ഞാൻ പർഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കി.
ആഹ് ആഹ്
ഉം ഷോക്സ് ഇട്ട് കെടക്കാൻ ശ്രദ്ധിക്കുക വാസ്ലേന് എന്ന് ദിവസോം ഉപയ്ക്ക്
ഉം
ഉം
പക്ഷേ വാസ്ലൈന് തേച്ചകാണ്ടേ ഷോക്സ്ട്ടാലെമ്മ പോവൂലെ
ഇല്ല വസ്ലന് അമ്മളങ്ങനക്കെ വിചാരിക്കും ഞാനാത് വിചാരിച്ചിട്ട് ആദ്യം പ്ലാസ്റ്റിക് കവറോണ്ടൊക്കെ കെട്ടിട്ട പക്ഷെ അയ്ന്റാവശ്യൊന്നുല്ല അത് മറ്റേ വലിച്ചിട്ടാ പിന്നമ്മളങ്ങോട്ടുങ്ങോട്ടും നീങ്ങൂലല്ലോ അതവിടെ കെടക്കല്ലേ പിന്നെ വാസ്ലന്ന് പറഞ്ഞ ഒര് ജെല്ലി പോലല്ലേ ത്പ്പ അമ്മള് ഒന്ന് ജസ്റ്റ് വെള്ളാക്കിയാലും ഒന്നും അയ്ന്റെ എഫക്ട് ആടന്നും പോവലില്ല
ഉം വേറെന്നുല്ലല്ലൊ ന്നാ ശേരി
ഉം ശരിന്നാ